കേൾക്കുന്നുണ്ടോ? ആഹ് കേൾക്കാം. ആഹ് ഞാൻ പറയുന്ന് വ്യക്തമായിട്ട് കേക്കുന്നുണ്ടോ?
കേക്കുന്നുണ്ട്.
ആഹ്. നമ്മള് ഈഹ് ഇങ്ങനെ ഇടക്ക് കൊറച്ച് നേര ത്തിങ്ങനെ കേക്കാനായിട്ട് പറ്റത്തില്ല. അതാ ഞാനങ്ങനെ ചോദിച്ചതേ.
ഓഹ് അതേയാ
ആഹ് പിന്നെ നാട്ടിലൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം?
നല്ല വിശേഷം. സുഖായിട്ടിരിക്കുന്നു. മഴയും വെയിലും ഒക്കെ ആയിട്ട്. മന്ദഗതിയില് കാര്യങ്ങള് പോകുന്നു.
പോന്നുണ്ടോ? ആഹ് മഴയൊക്കെ ആവുമ്പഴത്തേക്ക് പിന്നെങ്ങ് ഏഹ് ഒരു എല്ലാത്തിനും ഒരു മടുപ്പായിരിക്കുവല്ലോ.
മഴുപ്പാ. മഴയാമ്പഴത്തേക്കെല്ലാം യാത്രകള് കൊറയും. പുറത്തോട്ട് ട്ടറങ്ങാനുള്ള ബുദ്ധിമുട്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്.
ബുദ്ധിമുട്ടുകളാ ആഹ് കടേലൊക്കെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനുണ്ട്.
കച്ചവടം മഴയായപ്പഴത്തേക്ക് ഈ വെള്ളത്തിൻ്റെ കച്ചവടോക്കെ ഒരുപാട് കൊറഞ്ഞ്
കൊറഞ്ഞു. ആഹ് കടയില് വെള്ളത്തിന്റെ കച്ചോടോണ്ടായിരുന്നോ?
ആഹ് വെള്ളം നാരങ്ങ വെള്ളം മിനറൽ വാട്ടറ്. നല്ല ചൂടാള്ള സമയത്ത് നല്ല കച്ചവടം ഉണ്ടായിരുന്നു ഇപ്പം മഴയായപ്പഴത്തേക്ക് ബാക്കി സാനങ്ങള് പാല് പിന്നെ മുട്ട തേങ്ങ അങ്ങനൊക്കെള്ള കച്ചവടങ്ങളൊക്കെ ഉണ്ട്
കച്ചവടോണ്ട്. ആഹ് ആഹ് എനിക്ക് തോന്നുന്നു ഈ മഴ സമയത്ത് പച്ചക്കറികൾക്കൊക്കെ ആയിരിക്കുല്ലേ കൊറച്ചധികം കച്ചവടം വരുന്നത്
പച്ചക്കറികള് ഞങ്ങള് എടുത്തില്ല. കൊറച്ച് പച്ചക്കറി എടുക്കണോന്ന് വെച്ചാപ്പോ ഈ മഴയും ആഹ് അതങ്ങനെ നശിച്ചു പോയാൽ എന്ത് ചെയ്യും എന്നുള്ളേരു പേടി കാരണം എടുത്ത് തൊടങ്ങിയില്ല. എടു ക്കണമെന്നും പറഞ്ഞ്പയി ഉരുളകിഴങ്ങും ഉള്ളിയും തക്കാളിയെങ്കിലും എടുക്കണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട്. എന്തായാലും ഇനി ഇപ്പോ ഈ മാസം കഴിയട്ടെ എന്ന് വിചാരിച്ചിരിക്കുവാ
ആഹ് അല്ല ഈ മഴയൊക്കെ ആവുമ്പഴത്തേക്ക് ആളുകൾക്ക് സാനങ്ങള് വാങ്ങിക്കാനും ഒരു മടി കാണുവല്ലോ.
മടി കാണും
ആഹ്. ജോലിക്ക് പോകുന്നവരൊക്കെയാണെങ്കിൽ മഴ കാരണം ചെലപ്പോം ജോലി കാണത്തില്ല.
ചെറിയ ജ് നാട്ടിലൊക്കെ ചെറിയ ചെറിയ ജോലിക്ക് പോന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാ.
ആഹ്. മഴ സത്യത്തിൽ വല്യൊരു ബുദ്ധിമുട്ടാണ്. ആഹ് ആഹ് പക്ഷെ സാ വേറെ ജോലി ഉള്ളവർക്ക് ഇതൊന്നും ഒരു പ്രശ്നവേ അല്ല
പ്രശ്നവല്ല അവര് എല്ലാം എല്ലാം ബാധിക്കുന്നത് സാധാരണക്കാരെയാണല്ലോ
അതെ അതെ എന്ത് വന്നാലും അങ്ങനെയാണല്ലോ
അതെ പിന്നേ അവിടെന്താ വിശേഷം ഉണ്ട്
ഇവിടെ ഇങ്ങനെ മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു ഏഹ് ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട് ക്ലാസൊക്കെ ഉണ്ട് അവിടെയും ഏഹ് മഴയൊക്കെ കാരണം ഇന്ന് കറണ്ട് ഇല്ലായിരുന്നു
അതെയോ
കറണ്ട് ഇല്ലാത്തപ്പഴത്തേക്ക് നമുക്കങ്ങ് ഭയങ്കര ബുദ്ധിമു ട്ടാ എന്താവെച്ചാ മുറിയിലൊക്കെ ഇരിക്കുമ്പഴത്തേക്ക് ഇരുട്ടല്ലയോ
ഇരുട്ടാ
അത് പൊറത്തുന്ന് വെളിച്ചം വരാനാണെങ്കിലും അതും ഇല്ല ഇങ്ങനെ കാർമേഖം മൂടിക്കെട്ടി കടക്കുന്നോണ്ട്
അതെ അതെ ശെരിയാ
ആഹ് പിന്നെ വെള്ളവൊക്കെ കൊറവും ആരുന്ന്
ആഹ്
നമ്മളോട് ഇങ്ങനെ വന്ന് പറഞ്ഞു കുറേച്ചെ ഉപയോഗിക്കണം ഇങ്ങനെ വെള്ളത്തിന്റെ ലഭ്യതക്ക് കുറവുണ്ടെന്നേ
അല്ലാ ഇപ്പം വെള്ളം ഉണ്ടല്ലേ ഇഷ്ടംപോലെ
ഏഹ് അല്ല ടാങ്കില് വെള്ളം കുറവോ
അങ്ങനെ അവര് ആഹ് സമയം തീരുമ്പഴല്ലേ അടിക്കത്തൊള്ള്
ആഹ് തീരുമ്പഴേ അടിക്കത്തൊള്ള് പിന്നെ എത്രയും പേര് കൂടെയൊക്കെ ഒരുമിച്ച് ഉപയോഗിക്കുമ്പഴത്തേക്ക് അതും കൊറയത്തില്ലേ പെട്ടെന്ന് കൊറയത്തില്ലേ ആഹ് അതുകൊണ്ട് ഇങ്ങനെ കൊറ ച്ച് ഉ ഉപയോഗിക്കാവോന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാരുന്നു
അതെയോ
ആഹ് പിന്നെ ചൂട് കുറവുണ്ട് മഴയായോണ്ട്
ആഹ് ചൂട് കുറവുണ്ട്
ആഹ് ചൂട് സമയത്തും കൂടി കറണ്ടും കൂടി ഒക്കെ പോകുമ്പഴത്തേക്കാ ആകെ ബുദ്ധിമുട്ടാവുന്നത്
ചൂട് സമയത്ത് ഇപ്പഴാ ഈ ഈ മഴ പെയ്യുമ്പഴാന്നല്ല ഈ മഴയും കൂടെ പെയ്ത് കറണ്ടും കൂടി ഇല്ലെങ്കില് ഒരുപാ ട് വലയുന്നത്
ആഹ് ബാക്കി കാര്യങ്ങളെല്ലാം മുടക്കം വരും
അതാ അരക്കാൻ പറ്റത്തില്ല എനിക്കാന്നെങ്കി അരക്കുന്ന കല്ല് പോലും ഇല്ല
ആന്നോ ഓഹ് അന്നേരം കറണ്ട്ല്ലെങ്കി വല്യ ബുദ്ധിമുട്ടായിരി
ബുദ്ധിമുട്ടാ ആഹ് വല്യ ബുദ്ധിമുട്ടാ
ഉം എല്ലാം പിന്നെ നേരത്തെ ചെയ്ത് വെക്കേണ്ടി വരും അല്ലിയോ
നേരത്തെ ചെയ്തു വെക്കും നമ്മൾ അറിയുന്നില്ലല്ലോ പെട്ടെന്ന് അങ്ങാണം കറണ്ട് പോയാ പിന്നെ ആകെ പാടെ വലയും
ആഹ് കറണ്ട് പോയാൽ ഒത്തിരി താമസം ഉണ്ടോ വരാനായിട്ടൊക്കെ
ഇല്ല ഒന്ന് ആ രണ്ട് മണിയൊക്കെ ആവുമ്പഴത്തേക്കൊക്കെ വരും രാവിലെയൊക്കെ പോയാല്
ആഹാ പെട്ടെന്ന് വരും ആഹ് അവിടൊക്കെ എങ്ങനാ മഴയൊക്കെ പെയ്യുമ്പഴത്തേക്ക് വെള്ളവൊക്കെ പൊങ്ങോ?
ഞങ്ങടെ വാ ഇയ് താഴ്ന്ന പ്രദേശവാ എന്നാലും വെള്ളപ്പൊക്കം അങ്ങനെ വെള്ളത്തിന്റെ ശല്യം വീട്ടിലോട്ടൊന്നു ഇല്ല പിന്നെ റോഡിലൊക്കെ എപ്പോഴും വെള്ളമായിരിക്കും അല്ലാതെ അല്ലാതെ വീട്ടിലോട്ട് ഇതുവരെ വല്യ വെള്ളപ്പൊക്കമൊക്കെ വന്ന സമയത്ത് പോലും അങ്ങനെ വീട്ടിനകത്തോട്ട് വെള്ളം മിറ്റത്തന്നും വെള്ളം ഇല്ല പിന്നെ പൊതുവെ താഴ്ന്ന പ്രദേശമാ ഇവിടെ
ആന്ന് മൊത്തത്തിൽ നിന്നും താഴന്ന പ്രദേശവാ
കതായിരുന്നു നിർദ്ദേശം
ഉം പിന്നെ കൃഷി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ
കൃഷി വാഴയുണ്ടായിരുന്ന്, ഹ് കഴിഞ്ഞെന്റെ മുമ്പലത്തെ വർഷം വാഴ വെച്ച് നല്ല പരുവായിരുന്ന എല്ലാം നല്ല കൊലയൊക്കെ കിട്ടി നല്ലതായിരുന്നു. ഇപ്രാവശ്യം വാഴ വെച്ച് ഭയങ്കര ഉണക്കായി പോയില്ലയോ
ആന്നോ
ഭയങ്കര ചൂടായിരുന്നല്ലോ ഈ വർഷം അപ്പ ഞങ്ങള് വഴക്ക് വെള്ളം വെള്ളം കോരി ഞങ്ങള് വാഴവിത്ത് കിളിപ്പിച്ചായിരുന്നു. പക്ഷെ പിന്നെങ്ങ് പെരുത്ത് ചൂടായപ്പഴത്തേക്ക് ഈ ഇതെല്ലാം ഉണങ്ങിപ്പോയി. അങ്ങനെ അമ്പത് മൂട് അമ്പത് മൂട് വാഴ വെച്ചതാ. അതിനകത്ത് പത്ത് മൂട് പോലും നല്ലതുപോലെ കിട്ടിയില്ല. പിന്നിപ്പം ഒരുപാട് നഷ്ട ടായി പോയി. ഇപ്പം പിന്ന ഈ മഴ പെയ്തപ്പം എന്ന അതൊക്കെ കിളിക്കുന്നതൊക്കെ ഒന്ന് കിളിച്ച് വന്നതിന് വളമൊക്കെ ഇട്ട് നിർത്തിയിട്ടുണ്ട്. ന്നാലും അത്ര തരമല്ലത്.
തര ഓഹ ഈ ഉണങ്ങിപ്പോയതൊക്കെങ്ങ് പിന്നെ കിളിച്ചു വരു ത്തുല്ല ല്യോ
ഉണങ്ങിപ്പോന്നൊന്നും കിളിച്ചു വരത്തില്ല.
ആഹ അന്നേരം വിളവ് വിളവ് കൂടുതൽ കാണോ?
എന്തിനാ?
വാഴയുടെ വിളവ് ഇങ്ങനെക്കെ കിളിച്ചൊണ്ട്?
അതുകൊണ്ട് കൊറവായിരിക്കും.
കുറവായിരിക്കും.
ഈ സമയത്തിന് വാഴ നമ്മള് വാഴ വിത്ത് നട്ട് ആഹ മൂന്നാം ഒരു മാസാകുമ്പോഴത്തേക്ക് ഇത് കിളിക്കും. പിന്നെ ഒരു ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിനിങ്ങനെ തടം മാന്തിയിടും തടം വളവിടണം പിന്നെ വീണ്ടും പിന്നെന്നിട്ട് ഒരു രണ്ടാഴ്ചടെ കഴിയുമ്പോഴത്തേക്ക് രണ്ട് മൂന്ന് എല വരും. അന്നേരം അടുത്ത വള ഇടണം അങ്ങനെ ഒരു വർഷം നാല് വെട്ടം ഒരു നാല് വെട്ടംപോലും വളം ഇടണം.
ആനോരു വാഴ ഇങ്ങനെ
ഒരു ഏത്ത ഏത്ത വാഴക്ക് ആഹ
ആഹ അതെ
നാല് ട്രിപ്പായിട്ട് വളവിടണം.
വളവിടണം ആഹ വാഴയുടെ കൃഷി മാത്രമേ ഉള്ളോ
വാഴയുണ്ട് കുറച്ച് ചേനയുണ്ട്.
ആഹ
പിന്നെ ചേമ്പ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെന്റെ കഴിഞ്ഞ ചീനി നട്ടായിരുന്ന്. ചീനി നട്ടിട്ട് ട്ട് ഈ ചീനി അവിടെ കിടന്നങ്ങ് കിള ചീനി വിളവെടുത്തില്ല എടുക്കാതെ ങ്ങള് കഴിഞപോയപ്പോഴത്തേക്ക് ചീനി അവിടെ കിടന്നങ്ങ് വിളഞ്ഞു പോയി പിന്നെ അത് കൊണ്ടുവന്ന് തൊലിച്ച് ഞങ്ങള് വെയിലത്തിട്ട് ഉണക്കി വെച്ച്. പക്ഷെ അതങ്ങ് ശരിയായില്ല മൊത്തം പൊടിഞ്ഞുപോയി.
ഓഹ് ഓഹ് അതൊന്ന ശരിയായില്ല.
അത് ശരിയായില്ല.
ആഹ് ഇത് വെയിലത്തിട്ടാന്ന് ഉണക്കി വെച്ചേ?
ചീനിയോ?
ആഹ്
വെയിലത്തിട്ട് ഞങ്ങളത് പച്ചക്കൊക്കെ ഇട്ട് ഉണക്കിയതാ സാധാരണ ചീനി ഒന്ന് തിളപ്പിച്ചിട്ട് വല്ല്യ കുട്ടത്തിലൊക്കെ വെള്ളം വെച്ച് വെള്ളം തിളയ്ക്കുമ്പോം ചീനി വരിയിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് കോരി എടുത്ത് ഉണക്കുവായിരുന്നെങ്കില് നല്ലോണ്ണം ഇരിക്കും.
നല്ലോണ്ണം ഇരുന്നേനെ തെളപ്പിക്കുവാന്നോ പുഴുങ്ങുവാന്നോ? തെളപ്പിച്ചാ മതി.
പുഴുങ്ങും അത് തിളപ്പ അടച്ച വെച്ച് അപ്പോത്തേക്ക് വേവുഅല്ലോ.
ആഹ് ആഹ് നമ്മള് കഴിക്കുന്ന പരിവാക്കണ്ടാ.
ഇല്ലില്ല.
ആഹ് അല്ലാതെ അതിന് മുന്നേ എടുത്തിട്ട് പിന്നെ തൊലികളയുവോ?
തൊലി അങ് ചൊരണ്ടത്തേ ഉള്ളു.
കളയത്തില്ല നമ്മൾ സാധാരണ ചീനി എടുക്കുന്ന പോലെ കളയത്തില്ല.
ഇല്ലല്ല തൊലി ചരണ്ടിയിട്ടാ ഇതരിഞ്ഞടുക്കുന്നത്.
ആണോ? ആഹ് ഈ ചീനീന്ന് പറയുന്നത് കപ്പയല്ലേ ഉദ്ദേശിക്കുന്ന കപ്പ?
കപ്പ കപ്പ കപ്പക്കാ ചീനീന്ന് പറയുന്നത്.
ആഹ് അല്ല ചില നാട്ടിലോട്ട് കപ്പയന്നും ചീനിയന്നും എല്ലാം
ഇല്ല ഞങ്ങള് കപ ചീനിന്നാ പറയുന്നത്
ചീനീന്നാ ആഹ് കപ്പ കേട്ടിട്ടുണ്ടോ കപ്പ എന്നൊക്കെ പറയുന്ന
കപ്പയന്ന് പറയുന്നത് കേട്ടുണ്ടോ ഇവിടെ ഞങ്ങടെ നാട്ടിലുള്ളത് എല്ലായിടത്തും കപ്പയന്ന് തന്നെ പറയുന്നത്
ആന്നോ അതോ ചീനിന്നോ
അല്ലല്ല ഇവിടെക്കെ ചീനീന്ന് പറയും വേറെ എല്ലായിടത്തും ക കപ്പയന്നാ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പേരും കൂടുതൽ പേരും കപ്പയന്നാ പറയുന്നത്
ആഹ് ആഹ് അതപോലെ നമ്മുടെ ഓമ ക്കാ അതിനവിടൊക്കെ എന്തോ പറയുന്നേ
ഓമകയ്ക്കക്ക്‌ കപ്പയ്ക്കന്ന് പറയും
കപ്പക്ക ആഹ് ഇങ്ങനെ പല പേര ഓരത്തെടുത്തും ആഹ് പിന്നെ തണ്ണിമത്തങ്ങൊക്കെ പല പേരാ
പല പേര് തണ്ണിമത്തങ്ങയുടെ വേറെ പേരെനിക്കറിയത്തില്ല
ആന്നോ ബത്തക്കാന്നോ അങ്ങനെ ഏതാണ്ടൊക്കെ പറയുന്ന നാടുകളും ഉണ്ട്
അത് തണ്ണി മത്തങ രണ്ട് മൂന്ന് സൈസ് ഒണ്ട്
ആന്നോ ആ ഈ മഞ്ഞമത്തൻ മഞ്ഞമത്തൻ എന്നൊക്കെ ഉള്ളത്ണ്ട്
മഞ്ഞമത്തനുണ്ട് മഞ്ഞമത്തൻ ഞാൻ മേടിച്ചിട്ടുണ്ട്
ആണോ എങ്ങനുണ്ട്
അത് കൊള്ളത്തില്ലത് നമ്മളീ അകം മഞ്ഞ രിക്കും നമ്മള് മത്തങ്ങ കറി വെക്കുന്ന മത്തങ്ങ ഉണ്ടല്ലോ അതേപോലെ ഇരിക്കും അപ്പൊ അത് കറി വെക്കുന്ന അതിന്റെ രുചി തന്നെ നമുക്ക് തിന്നാൻ പറ്റത്തില്ല
ആണോ അല്ല ഓരോത്തരു വാങ്ങിച്ചേക്കന്ന് പറഞ്ഞ നല്ല മധുരംന്ന നമ്മുടെ സാധാ തണ്ണമത്തെങ്ങി കാട്ടി നല്ല മധുര മഞ്ഞമത്തൻ എന്നാ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ളതേ
ഞാനും അങ്ങനെ കേട്ടാ മേടിച്ചത് പക്ഷെ ഞാൻ മേടിച്ച അപ്പൾ അതിന് മധുരവും ഇല്ല മത്തങ്ങയുടെ ആ ഒരു സ്മെല്ല്
ആഹാ ആ അല്ലേ അതൊന്ന് ജ്യൂസ് അടിച്ച് നോക്കാ എന്താ
ജ്യൂസ് അടിച്ചൊന്നും നോക്കിയില്ല ആ ചിലപ്പോ ജ്യൂസ് തൊടിച്ച് പഞ്ചാരൊക്ക ഇടുമ്പോൾ നല്ലതായിരിക്കും
ആ് പഞ്ചാരയും പാലും കൂടെ ഒക്കെ ചേർത്ത് ജ്യൂസ് അടിക്കുമ്പോഴത്തേക്കേ ചെറപ്പം നല്ലരിക്കും അത് നമ്മളിങ്ങനെ കഴ- ക്കാൻ പറ്റാത്ത പരുവത്തിലുള്ളതൊക്കെ സാധാരണ അങ്ങനെയല്ലയോ ചെയ്യാറുള്ളത്
അതെ അതെ
ആ അന്നേരം ഇന്ന് രാവിലെ കാപ്പി എന്ത് വരുന്നു
ഇന്ന് രാവിലെ ദോശയും ചമ്മന്തി
ദോഷി ച്ചമതി ഉം ഏഹ് അന്നേരം കാപ്പിൊക്ക്െ രാവിലെ കഴിക്കുവോ അതോ താമസിച്ചാാണ് കഴിക്കുന്ന
ഞാൻ കാപ്പി കഴിക്കാൻ പത്ത മണി കഴിയും
ആന്നോ പത്തുമ മണീന്നൊക്കെ പറയുമ്പഴത്തേക്കങ് താമസിച്ചില്ലയോ
താമസിക്കും പക്ഷെ രാവിലെയൊക്കെ ജോലി കാണും പിന്നെ അങ്ങനെ ഒരു പത്ത് പത്ത് മണിയായിട്ട് അങ്ങനെ അങ്ങെ ശീലം കണ്ട് പത്ത മണിയായിട്ട് എനിക്ക് വിശക്കും
വിശക്കത്തോളവും
ഈ രാവിലെവിടെെങ്കില് യാത്ര എങ്ങാൻ പോണമെങ്കിൽ ഒന്നും കഴിക്കാൻ പറ്റത്തില്ല അങ്ങനെ അതിനന് മുമ്പ് കഴിക്കുമ്പഴത്തേക്ക് ശർദ്ദിക്കാൻ വരും
ഓ ഓ ഓ അത് ശീലിച്ചൊണ്ടായിരിക്കുംല്ലയോ
ജീലിച്ചുക കൊണ്ട വരിക്കും
ആഹ എന്നാ പിന്നെ ശരിയെന്നാ ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ
ഓ ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ